അഹ്
ആഹ്
ഹലോ അസലാമു അലൈക്കും
വലൈക്കുസ്ലാം എന്തക്ക വിശേഷം
നല്ല വിശേഷം, ഇങ്ങളെ വിശേഷം എന്താ
സൗണ്ടില്ലേ
ഓഹ് ഒന്ന് സൗ ഒന്നൂടി സൗണ്ടിൽ പർഞ്ഞ കേക്ക ഇത്തിരി കൊറവുണ്ട്
ആഹ് ചായക്കെ കൈഞ്ഞോ
ഓഹ് ചായ കുടിച്ചിരിക്കാ ചായ കുടിച്ചിരിക്കാണ് ചായുട്ച്ചോ.
ഓഹ് ഓഹ് ചായക്കെ കുടിച്ച്
ആഹ് ജോലിയൊക്കെ കൈഞ്ഞോ രാത്രിക്കക്കിള്ള ഫുഡൊക്കായോ ഇന്ന് പോയില്ല പോവാനിരിക്കാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടിരുന്നു പനിണ്ട് മക്കളിതാ കളിക്കാണ് നിങ്ങളെമക്കളന്തിയ്യാ
മോള് ഇതാവടെണ്ട് ഇപ്പൊ ഞങ്ങള് പോയി വന്നൈഞ്ഞപ്പോരു മ മറ്റോരെ കുളിക്കലൊക്കെ കയ്ണേള്ളൂ
ആഹ് ആണോ എവ്ടേ പോയിര്ന്ന്
മോൻ പിന്നെ സൈക്കിൾ കേടന്നിണ് നന്നാക്കാൻ പോയ്ണ്
ആഹ് മോൻ ആഹ് ട്യൂഷനും കാര്യങ്ങളൊന്നുല്ലേ ട്യൂഷനൊന്നും പോവലുണ്ടോ മക്കള്
ഇല്ലല്ല ട്യൂഷൻ ഒന്നുല്ല
ആഹ് ആഹ് ആഹ്
വെല്ല്യോല് രണ്ടാളും അവിടെ നിന്ന് പഠിക്ണോലാണല്ലോ
ആഹ് ഹോസ്റ്റല്ല് ല്ലേ ഓൽക്ക് ലീവിണ്ടപ്പോ
ഇപ്പൊ ലീവേര്ന്ന് മോളിന്നു പോയി മോന് നാളെ പോണം
വീടടെ കൊണ്ടൊയാക്കി കൊടുക്കായ്യ
ആഹ് മോളത് പിന്നെ പോ എല്ലാ കുട്ട് ളും ഒരുമിച്ച് നമ്മള് ബസ് ആക്കി കൊടുത്തു നമ്മള് ബ ബ ബസ്സ് ആക്കി കൊടുത്തതാണ് രക്ഷിതാക്കളെല്ലാ ഒരുമി ച്ചൊരു ബസ് വേടിച്ചിട്ട് അങ്ങനെ എല്ലാ മാസ അങ്ങനെ കൊണ്ടോകലാ
ആണോ എവിടെസ് ആഹ് ആഹ്
ഏതൊ ഒര് രക്ഷിതാവ് കൂടെ പോയാൽ മതി
ആഹ് എല്ലാരും പോവണ്ടല്ലെ
എല്ലാരും പോണ്ട അപ്പോ അങ്ങെനവിടെ ഇറക്കിയിട്ട് ഓര് പോരും
ആ ഓരോ പ്രാവശ്യഓരോ രക്ഷി
ഓരോ വർഷം അങ്ങനെ മാറി മാറിപ്പോവുംആദ്യൊക്ക നമ്മള് ട്രെയിനിന് പോണന്ന് എല്ലാ മാസം നമ്മള് പോണ്ടീന് കൊണ്ടുവരാനും തിരിച്ചുകൊണ്ടാക്കാനൊക്കെ ഇപ്പൊ കുട്ട്യേൾ കൂടി കൂടി വരുന്നുണ്ട് ഓരോ മാ വർഷവും നാ ഇപ്പോ കുട്ട്യേളങ്ങനെ കൂടി കൂടി വരുന്നുണ്ടല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ ഓൽക്ക് കുറച്ചൊക്കെ ആഹ് ആഹ് ആഹ് അപ്പൊ ഇനി വർഷം കൂടുതൽ എയ്ജ് കൂട്ണോണ്ട് അതിന്റേതായ കാര്യബോദംണ്ടാവോല്ലോല്ലേ ആഹ് മറ്റത് ഒറ്റക്കാവുമ്പോ ഉള്ള അതില്ലല്ലോ മോനെവിടെ മോനും അവിടെന്നെയാണോ പഠിക്കണത്
ഇല്ല മോനിവ്ടെ അടുത്ത് തന്നെയാണ് ഇവിടെന്ന്പത്തു മിനിറ്റ്പോവാനൊള്ളു
ആണോ ആണോ ആഹ് സാദാ
ഈ വർഷം ഇങ്ങോട്ട് മാറിയതാണ് കഴിഞ്ഞ വർഷം വേറെ സ്ഥലത്തേന്
ആണോ ആണോ ഉം ഉം ഉം
മോന പിന്നെ ഹിഫാണല്ലോ
ആഹ് ആഹ് ഹിഫുന്റെ ടെ പഠിക്ക എത്ര കൊല്ലായി
ഓൻ നാല് വർഷായി
ആഹ് ആഹ് ആഹ് ആഹ് ങ്ങളെ വീട്ട്ക്ക് വന്നില്ലേനു ങ്ങളവീട്ട്ന്ന് വന്നില്ലേനു
കൊറേ ആയിപ്പോവന്നിട്ട് ന്നിപ്പോ വന്നിന് കുറച്ചായി ഇന്നാളൊന്ന് എല്ലാരും കൂടി ഒന്ന് കൂടിയെ
ആഹ് ഇനികൂടില്ലേ ഇനികല്യാണമൊക്കെആയില്ലേ കല്യാണൊക്കെണ്ടാവോക്കൂലേ
ആഹ് ആഹ് ഇനിപ്പോമോൾട്ടിന്റോട്ക്ക് പോവാനായില്ലേ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആ പിന്നെന്തൊക്കെ മയണ്ടോ അവിടക്ക്
ഇന്ന് ഉച്ചവരെ നല്ലമഴേനു ഉച്ചക്ക് ശേഷം ചെറുതായിട്ടൊന്നൊരു കൊറവുണ്ട് വെയി ഇല്ല ഇല്ല നല്ലൊരു മൂടിക്കൊണ്ട് നിക്കാൻ പെയ്തില്ല
ഏ ഏ വിടെ ചെറുങ്ങനെ ങ്ങനെ പാറ്റണ്ട് മൂന്ന് ദിവസം ഇപ്പൊ നല്ല മഴ ണ്ട് പറഞ്ഞേക്കണല്ലേ
ആഹ് അങ്ങനെ പറഞ്ഞു
ന്ത മഴ ഉണ്ട നാട്ടില്
അങ്ങോട്ടൊന്നും പെയ്തില്ലേ
ഉം ഞാൻ എന്റെ വീട്ടിലാള്ളത് ഇവിടെ പെയ്യണണ്ട് ഇവിടെ ഇങ്ങനെ ഇടക്ക് പെയ്യും എട- ക്ക് പെയ്യാതിരിക്കോ ചെറങ്ങനെ വെയിലാറക്കോ പിന്നി പയ്യോ അങ്ങനെ അങ്ങനെയുള്ളൊരു കാലാവസ്ഥ ഇപ്പൊ ചെറുങ്ങനെ ഇങ്ങനെ പാറ്റിക്കൊണ്ടേരിക്കണ്ട് ആഹ് പോടിഞ് പൊ ഞാൻ ഇന്നലെ പോന്ന മോൾക്ക് സുഖമില്ലേനിയ അപ്പൊ മോള ഞാന എന്ത് ചെയ്ത് വീട്- ട്ടില് പണിക്കാരുണ്ടായോണ്ട് ഇവിടെ കൊണ്ടുവന്ന് ആ ച്ച് രാവിലെ കാണിച്ച് ഇക്രയിൽ പോയി കാണിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ആക്കിനു പിന്ന അവിടെ എന്റെ വീട്ടിലുള്ള- പണി നല്ല പണി എടുക്കുന്നണ്ട് പൊടി ണ്ട് അപ്പം ഇങ്ങോട്ട് കൊണ്ടുവന് ആക്കി അങ്ങനെ ഓളോടിവിടെ നിന്നോ പിന്നെ രാത്രിയാണ് പണിയൊക്കെ കഴിഞ്ഞപ്പോ പിനെ ഞാൻ വിചാരിച്ചു ഇഞ്ഞി ഓലെ കൂട്ടാൻ വരണ്ടന്ന് പക്ഷെ ഇവിടെത്തി ഓള ഒമ്പതരോക്കെ കഴിഞ്ഞു കിടക്കാൻ വേണ്ടി നമ്മള് ഫുഡ് കഴുമ്പോണ്ട് ഇവിടുന് വിളിക്കണ് ഉ അവളടെ കൂട്ട നക്ക എന്തൊക്കെണ്ട് ഉമ്മ വരാതെ മരുന്ന് കുടിക്കൂല ഭക്ഷണം കഴിക്കൂലന്ന് പറഞ് അപ്പൊ പിന്നെ ഇങ്ങട്ടന്നെ വന്ന് പിന്നെ ഒമ്പത്തര നമ്മള് ഭക്ഷണംഴിച്ചാണ്ട് ഞങ്ങ- ണ്ടും മൂന്നും പിന്നെ ഇവിടുന്ന് ഇതാക്കാന്ന് വിചാരിച്
മ്മ്
പിന്നെ ആഹാ
സ്കൂള്
സ്കൂൾ സ്കൂള് പോക്കെ ലീവയോ പനിയല്ലേ അപ്പൊ ടീച്ചർ പറഞ് പറഞ്ഞ
ആഹ്
മാറ്റ് കുട്ടികൾക്കും ഇടങ്ങാറവുന്നേ ഫുള്ള് മാറാതെ പറഞ്ഞയച്ചാല് ഇപ്പൊ വൈറൽ പനിയാണ് എല്ലാടത്തും ഉണ്ടാക്കായിരിക്കും പറഞ്
നല്ല പനിയാ പനിച്ചത് പക്ഷെ ഫ്രണ്ടില പല്ലും വരുന്നണ്ട് അങ്ങനെ ചെറു ചറിയ പായതം പലൊക്കെ വരാനായോ ഒക്ക അഞ്ചര വയസ്സായിട്ടോുള്ളൂ ന്നിട്ട് ഓളെ പല്ല് ഇളകിയ മാതിരി
എന്നും വേര്ന്നോ
ആഹ് അതുകൊണ്ട് അങ്ങനെ പരിക്കേക്കും നല്ല- ആഹ് എല്ലാർകും അങ്ങനെ ആറു വയസ് ആറര വയസ് അല്ലേ വരുള്ളൂ ഇത് പുറത്തേക്ക് ചാടം ചെയ്തണേ എന്താ കാട്ടാന്ന് ന്നഞ്ചര ആഹ കാ കാനി ഇങ്ങനെ ഞാൻ കാണണ്ട് രണ്ടു ദിവസായിട്ടക്കെ ഇങ്ങനെ ഒരു തടിപ്പ് മാതിരി ഇപ്പൊ ഞാനെന്താ ഇവിടെ ഈ മോണ എങ്ങനെ നിക്കണ എന്താന്ന് ഞാ- ശ്രദ്ധിച് മ പിന്നെ ഇന്നിപ്പോ ഞൻ ആഹ പൊന്തിയിട്ടന്നെ ഇതള് തന്നെ കാണുമല്ലോ ആ രൂപത്തിൽ പുറത്തേക്ക് ചാടി അപ്പൊഓൾ ഓൾ അപ്പളൊ അപ്പ അമ്മനോ പറയൻ വേണ്ടിങ്ങനെ വരക്ഷക്ക്- പിനെ മറന്നപോയി അങ്ങന ഞങ്ങള് ഫുഡ് കഴിക്കുമ്പോൾ ഓളെന്ത് പറഞ്ഞു രാവിലെ മ്മ ന്റെ ഇവിടെ - ഇവി അങ്ങന വേതന ഉണ്ട് മ്മ ബടെ തൊട്ട് നോക്ക് നോക്ക അപ്പൊ നോക്കുമ്പോത് പല്ല രണ്ടെണ്ണം വന്നക്കണ് അപ്പൊ മറ്റേ വല്ല ടച്ച് ചെയ്ത് നോക്കിയപ്പ ഉണ്ട് ആ ഇളകണ്
ആഹ്
അപ്പൊ അയിന്ന അത് കാരണാണോ പനിക്കണോന്നും പറയാൻ പറ്റൂലല്ലോ
മ് മ് ആ പല്ല് വരുന്നെന്ന് പനിക്കലൊന്നും മില്ല സാധാരണ
അയിന് ഉണ്ടാവില്ല അണ് കയറി വരുമ്പോക്ക അല്ലേ അങ്ങനെ ഉണ്ടാവല്
ആഹ് ഇനക്കൂലേ ഇതിന് പ്രശ്നം ആവൂലേ നേരത്തെ വന്ന കൊണ്ടാണോ പറയാൻ പറ്റുവേ ആഹ ഒരു ആറു വയസെങ്കിലും ആവാതെ പല്ലരുവോന്നു എനിക്ക് എനിക്കറിയില്ല എന്താണ് ഇനി ആരോടേലും ചോദിച്ച നോക്കണായിരിക്കും വല്യമ്മമാരോ ചോദിച്ചാമ്മ വരാ മതിയാവും ഉ പിന്നെ എന്തൊക്കാ
ഇവിടെ മമോളല്ല് പോയിട്ട് കുറേ കഴിഞ്ഞേര വന്ന്
ആഹ് ചെിലവർക്ക് അങ്ങനെ ഉണ്ടാവും വരാൻ ടൈം എടുക്കു ഉം കാരണം എന്താ ഇങ്ങനെ ഏഹ്
മുന്നിൽ രണ്ടു പല്ല് പോയാലെ ഒര് നാല് പല്ലിന്ള്ളെ സ്ഥലണ്ടാവും അവടെ
ആഹ് മുന്നിലെ പല്ല് മോൾതാണെങ്കിലോ ആദ്യള്ളപ്പൊ ചെറിയ പല്ലേനി. ഇഞ്ഞി വരെ വെല്ല്യ പല്ലല്ലേ
ആഹ്
ആഹ് അങ്ങനെ ണ്ടാവ്വ. എന്തോ ന്നറിയൂല ഞങ്ങൾക്ക്ണ്ട് ന്ന് പിനിണ്ട് ഞ്ഞിപ്പം ഇൻക്കിന്ന് ഡോക്റ്റെ കാണിക്കണം. ഇന്ന് ഏഴ് മണി വരെ ഡോക്‌ട്ണ്ടാവൊള്ളു ക്കും അലർജിന്റെ പ്രശ്നം ണ്ടായോണ്ടേ ഉം
ന്താ പ്പൻ്റിം മ്മൻ്റിം ഒക്കെ വർത്താനം
എല്ലാർക്കും അങ്ങനെ പോണ്
ആഹ് ഞങ്ങൾക്ക് സുഖം തന്നേണ്. മ്മ ബ അട്‌ത്തെന്നേണൊ മ്മ ഏട്ടന്റെ വീട്ട്ലാണൊ ള്ളെ വടേക്ക് വരും. പകലങ്ങനെ എല്ലോട്ത്തും വരും. പിന്നെ മൂത്തച്ചി അങ്ങ് പോകാണെങ്കിലൊക്കെ വടെ വന്ന് ന്നിക്കും.
ആഹ് ആഹ് പ്പല്ല്യാ. ആ ഹ് ആഹ്
പ്പ മര്ച്ചിട്ട് പത്തൊല്ലായ്
ആഹ് ആഹ് ഇമ്മ മ്മ മ്മ ഓര് മ്മ പ്പൊ അവ്ടെ ഏട്ടന്റെ വീട്ട്ലാവുലേ രാത്രി ഒക്കെ കെട്ക്കാ സൗണ്ട് പോവ്‌ണ്ടൊ ഇത്തിരി ഹലോ ഹലൊ, ഹലോ ഹലോ, ഹലോ, ഹലോ ഹലോ, ഹലോ ഹലോ, ഹലോ ഹലോ, ഹലോ ഹലോ ഇതെന്താ കേൾക്ക്ണില്ല്യാ പറയണത്? ങ്ങള് പറയണെ ഞാൻ പറയണെത് അങ്ങോട്ട് കേക്ക്ണ്ടോ? ഹലോ ഹലോ ഇതെന്തോ റെയ്ഞ്ച് പോയോ സൗണ്ട് തീരെ കേക്ക്ണില്ലാ. ഞാ വട്ന്ന് സംസാരിക്ക്ണ്ട്. ങ്ങള് സംസാരിക്ക്ണെ ഒന്നും കേക്ക്ണൂല്ല്യാ. ഹലോ ഹലോ ഹലോ കട്ടായിട്ടില്ലല്ലോ ഞാന്ങ്ങനേ സംസാരിക്ക്ണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ങ്ങള് സംസാരിക്ക്ണെ കേക്ക്ണില്ല്യാ. കട്ടായിട്ടില്ലല്ലോ ഫോണ്. ഞാൻ കട്ടാക്കിയിട്ടില്ലല്ലോ ഞ്ഞെ വിടേം നെങ്ങി പോയോ. ഞാൻ സംസാരിക്ക്‌ണ്ടായിരുന്നു. ങ്ങള് ഫോണ് അറ്റൻടൈയ്ത് കട്ടായി പോയോ? ഞാന് വിളിക്കണൊ തിരിച്ച് വിളിക്കണൊ എന്താ അവസ്ഥ ആഹ് ഹലോ റേഞ്ചിന്റെ പ്രശ്നേക്കോ റേഞ്ച് പോയിണ്ടാവും ഫോണിൽ അതായിരിക്കും റേഞ്ച് പോയാലും ഇങ്ങനെ ണ്ടാവുവല്ലോ ഞാൻ കട്ടാക്കട്ടഞ്ഞീ ഇങ്ങള് കട്ടാക്കിയോ കെട്ടാക്കണ്ട ഞാൻ ഏതാലും കെട്ടാക്കില്ല ആയ്ഷ്യയ്യാ ഒമ്പത് അയ്മ്പതി എട്ട് നിങ്ങ കാണിക്കിണിണ്ട് എന്റെ താവൂലേ കാണിക്കാത്ത് ഓക്കെ ശരി ഉം ഉം പക്ഷെ എന്റെ ഫോണില് കട്ടായില്ല ട്ടോ ഞാൻപ്പം കട്ടാക്കും കോൾ റദ്ദാക്കാൻ പറയ്ണിണ്ട് റദ്ധാക്കട്ടെ ന്നിന്നോട് കൊസ്റ്റൻ ചോയിക്കിണിണ്ട് ഞൻ ഞ്ഞി പ്പ റദ്ധാക്കട്ടെ പത്ത് മിനിറ്റ് ഒമ്പതായി